ആ കേൾക്കണില്ലേ ആഹ് എന്തൊക്കെ വിശേഷങ്ങള്?
നല്ല വിശേഷം എന്താ ഇ ങ്ങളെ വിശേഷം.
എന്താ ഫുടൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല ഇപ്പൊ കുളി കഴിഞ്ഞ് എത്തിട്ടോള്ളൂ
അതെ അതെ ആഹ് എന്തെന്ത് എന്തെന്ത്
ഇന്ന് സ്പെഷ്യല് കരയട്ട് ന്നല്ല ഞാനും മക്കളും ഒക്ക പോയപ്പോ ഒറ്റക്കാണ് അപ്പ ഓല് വരുമ്പോതങ്ങനെ ഇണ്ടാക്കും ഞാനൊറ്റക്ക് അപ്പോ മുര്ങ്ങേന്റ ഉപ്പേരി ച്ചി
ഞാനെക്ക അങ്ങനെ തന്നെ ആ അവട ക്കെ അങ്ങനന്ന ട കോലുണ്ടല്ലാ ന്ന് വിചാരിച്ച്ട്ടാണ് ഞാ ഒറ്റക്കാവുമ്പോ ഭയങ്കര മടിയാണ്
ഒറ്റക്കാമ്പോ ഭയങ്കര മടി എണ്ടാക്കാനും തോന്നോ അല്ലേ
ആ അതാണ് എന്തെങ്കിലും ക്കഎണ്ടാവും
ഹ്ഹ് അപ്പോ കാര്യായിട്ട് മു ങ്ങേന്റ ഉപ്പേ---രി ഇനി മൊട്ടന്തേം പൊരിക്കണേ ചേ മ് ഇങ്ങക്കെന്താ
ഞങ്ങക്കിന്ന് മീൻ വാങ്ങിക്ക്ണ്
ആ അത് ശരി
ആൾക്കാര് കൊറെയിണ്ട് അപ്പ പിന്നെ ഞങ്ങള്
ആ ഉം മക്കളൊ ക്കൊണ്ടോ
ആണ്ടെ മക്കളൊക്കെ ഇണ്ട് മക്കള് രണ്ടാള്ണ്ട് അവര് സ്കൂളി പോയിക്കണ് രണ്ടാളും സ്കൂളി പോയിക്കണ്
അആ ഹാ ശരിയാ ഉം ഉം ഒരുത്തൻ പോയിന്
ആ എനിക്ക് രണ്ടാള് ആ രണ്ടാള് വെക്കേഷൻ ഇപ്പോഴും കഴിഞ്ഞില്ലയോ വെക്കേഷൻ ഇപ്പൊ കഴിഞ്ഞ് സ്കൂളൊക്കെ തൊറന്ന്
ആ അതന്നെ ഹ് ഇന്നിപ്പോ ഇപ്പ ഒരു കൊറവുണ്ട് ഇതുവരെ മയയായിന്
ആ ഇവിടെ അങ്ങനന്നെ ഇന്നിപ്പോ അങ്ങനാ ഇങ്ങനെ
ഒരു വെളിച്ചണ്ട് ആ അത് തന്നെ ഉം
ഇതുവരെ നല്ല മയയായിരുന്നു
ങാ
സ്‌കൂള് തോർനോട്തോട് കൂടി മയേം പെയ്തു
ന്നാ അതന്നെ മക്കക്ക് പോവാനൊക്കെ ഏ ബുദ്ധിമു
അതാണേ വേ എത്ര വാഹനം ഇണ്ടെങ്കിലും ഓൽക്ക് ഇസ്കൂള് പോണ ടൈമിലായിരിക്കും മയ പെയ്ത് ഭയങ്കര ബുദ്ധിമുട്ട്
ആ ഒരു ടൈമില്മതി മ്
ഒന്നാകെ ബെഗും ബുക്കൊക്കെ നനയെണ്
ആഹ് ഹ് ഹ് അതന്നെ ഒക്കെ കേറുമ്പളും ഒക്കെ നനയിന്നെ
മയില്ലാത്ക്കാനും പെയ്യാം നമ്ക്ക് വെള്ളം വേണ്ടേ
ആഹ് അതന്നെ ഹ് ഹ് ഇവരേജ് ചൂടല്ലേ വേ
ആഹ് അത് വരെ നല്ല ചൂടെനു വെള്ളോം അങ്ങനെ വെള്ളും കൊറ വേനു ഇവടെ നിങ്ങളവിടക്ക് വെള്ളൊക്കെണ്ടാകല്ണ്ട നിങ്‌ക്ക്‌ എന്താണ് കിണ
ഞങ്ങക്കു കെണറ് ണ്ട് പിന്നേ മറ്റേ വെള്ളോം ണ്ട് പൈ പ്പ് വെള്ളം
പ്പ് വെള്ളണ്ട്ലെ
കെണർലിണ്ട് ഇത് വരേ കൊറഞീല എന്നാലും അത്ണ്ടാവുമ്പോ അന്നൊക്കെ എല്ലോട് ത്തിനും വേനൽക്ക് അപ്പൊ പിന്നേ കെണർ ത്താടങ്ങനെ ണ്ടാവോ അങ്ങള് അഡ്ജസ്റ്റെയ്യും പിന്നേ പറ്റെ ആയിട്ടില്ല ഈ പ്രാവിശ്യം ചെല പ്രാവിശ്യ ഇത് ഇപട്യാവും അപ്പൊ ആഹ് വേഗം വാങ്ങി കിട്ടിയോണ്ടെ അതികങ്ങ്ട് ആഹ് ആഹ് അയ്ന്നെ
ഇപ്രബുറിം കഴിഞ്ഞ പ്രാവിശ്യൊക്കെ വല്ലാതണ്ട് ബുദ്ധിമു
ആഹ് വല്ലാതെ ബുദ്ധിമുട്ടായില്ല അപ്പോത്തും മഴയെയ്ത് അയിങ്ങനെ മ് പിന്നെന്താ ഇങ്ങളെ കുളിഒക്കെ കൈഞ്ഞോ
ആ ഞങ്ങള്ത് കൈഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇഞ് വോ എല്ലാരെകുളീം കയ്ഞ്ഞ് ല്ല പിന്നെ ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിക്കല് അപെല്ലാർതും കഴിഞ്ഞട്ട്ണ്ട് കയ്ക്കാവിജാരിച്ച്ങ്ങാണ്ട്
എന്താ വീട്ട്ല് എല്ലാരുണ്ട ഉമ്മേം ഉപ്പ്യൊക്കില്ലേ
ഉമ്മല്ല്യാ ഉപ്പയൊള്ളു പിന്നേ മൊ ഞങ്ങള് പിന്നേ കു ചായോണ്ട്
ആ ആ എല്ലാരുണ്ടാവുലേ ഉം ആ വീടെടുക്ക്ണ്ടോ
ആ വീട് ആ വിട് വീട് പണി ഇപ്പൊ ഏകദേശ ആയിക് ക്ക്ണ് ഇഞ്ഞിപ്പോ അടിപണി അടിപണിട്ക്ക്ണ്ട് എട്ത്തതൊക്കെ ഒരു വിധം ആയിക്ക്ണ്
ആ അനിയനും അങ്ങനെക്കെണ്ട വാല് പൈപ്പോ
ഇല്ല ഇല്ലല്ലാ ആ ഇവിടിണ്ട് ഹസ്ബൻഡ് വീട്ടിൽ ഇണ്ട് ഓലൊന്നും കുറേ പത്ത് പന്ത്രണ്ട് മക്കള്ണ്ട് വെല്യ ഫേമിലിയാണ് ഇപ്പൊ വീട്ടില് എല്ലാരും വേറെ പോയ്ക്ക്ണ് ഇപ്പ രണ്ടാളുള്ളൂള്ളൂ
ആ ഇങ്ങള് ഇപ്പൊ ഇങ്ങളെ സ്വന്തം വീ
അല്ലല്ല ഉം സ്വന്തം വീട്ടില് എളു രണ്ട് മാസ്ത്ത വെക്കേഷൻ ല്ലേ ഹസ്ബൻഡ് ഇവിടില്ല ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പിനി ഞങ്ങള് വെക്കേക്ഷൻ അവിട പിന്ന ഇങ്ങട്ട് പൊന്ന് ആ വെക്കേഷനിൽ വെക്കേ ഷനിലേയ് പിന്ന പോവാൻ പാറ്റൊള് ഒന്നിൽ ചായുടി ആ പിന്ന രണ്ട് മാസം അങ്ങന നിക്കും അവിട
ഉം ഞങ്ങളെ വീട് സ്വന്തം വീടും മറ്റേ വിടും ഉം
ആ അയിശേരി ആ
പിന്ന
വേറെ ഇങ്ങന പോണ്
ന്തെങ്കിലും എവിട എന്തെങ്കിലും കൃഷിയോക ഒണ്ടോ
കൃഷി അങ്ങന കൃഷി ആയിട്ട് ഒന്നും ഇല്ല മ്മള് ഇങ്ങന ചെർദ് ഒക്കെ ഞാൻ ഇണ്ടാക്കണ് അത്രെള്ളു എലരും ആഹ് ഞങ്ങളെ സ്വന്തം. വീടനെ നമ്മള് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒ അങ്ങനെല്ലാതെ കൃഷിയായിട്ടൊന്നുല്ല സ്ഥലൊക്കെ ണ്ട്. അങ്ങനെ മടിയാണ് ഉണ്ടാക്കാനൊക്കെ ഞമ്മള് ചെറുതായിട്ട് മൂളക് അങ്ങനോക്കെ ഇണ്ടാകും. ചെറുതായിട്ട് ഇങ്ങനെ കുയിച് മുറ്റത്തൊക്കെ പച്ചക്കറി അങ്ങനെയൊക്കെ ചെറുതായിട്ട്. ഇങ്ങനെ ക്കെ ണ്ടാകും.
ആഹ ഇവിടെപ്പിന്ന ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ഞങ്ങളെ അങ്ങാടി. പരിസര ഇതായതോണ്ട് പിന്നെ അയിലില് സ്ഥലല്ല്യാ പിന്നെ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുംല്ല ഇതൊക്ക കാടെന്ന്
ഒക്കെ വാങ്ങേണ്ടി വരും പൈസ അങ്ങനെ വേണം.
ആ ടാപ് വാങ്ങണം പിന്നെ പൈസ വേണം പിന്നെ നമ്മുക്ക് ഇങ്ങനെ സ്വന്തം വീട്ടിൽ ഉണ്ടാവുന്നതിനൊക്കുളല്ലോ
ആഹ് അത് തന്നെ ഇവിടെ തേങ്ങൊക്കെ പിന്ന അങ്ങ ക്കണ്ട് തേങ്ങക്കെ അങ്ങനത്തെ സാധനങ്ങളൊ കൊണ്ട് വീട്ടിൽ തന്നെ ചക്കാ മാങ്ങ തേങ്ങ ക്ക് ഉണ്ട് അങ്ങനൊക്കെണ്ട് പിന്നെ എന്നാല വേറെ ഉള്ള സാധനൊക്കെ വാങ്ങിയാ മതി ഹം
ആഹ് കൊറെയൊക്കെ ഇണ്ടായലെ
ആ അത തന്നെ അങ്ങനത്തൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ തിന്നല്ലോ അങ്ങനെ വാങ്ങി തിന്നുന്നേ ഇവിടെ കണ ഉണ്ടാവും
ആഹ കണുപ്പുംണ്ട് പിന്നെ എന്താ നല്ലതുമല്ലല്ലോ വേഗ പോല കുറ മരുന്ന് പോ
ഉം പിന്നെന്താ വേറെന്താ മക്കൾ ഇനി ക്ലാസ്സിലാ പഠിക്കണേ
യുകെജി ല്ല്യ മോന് നാലാം ക്ലാസ്സില്
മ്മ് ശെരി
നിങ്ങള്
പിന്നെനിക് നാലാളൊണ്ട് ഡിഗ്രിയ്ക് പഠിക്ക ഓള് പിന്നെ മോള
ആ
പിന്നെ രണ്ടാമത്തേ ഒമ്പതാം ക്ലാ സ്‌ല് പിന്നൊരാൾ അഞ്ചില് പിന്നൊരാള് ഒന്നില്
എല്ലാരും പോവൂല്ലേ അപ്പം
ഓസ്ട്രേലിയ നിക്കല്
അപ്പൊ പിന്നെ പെരുന്നാൾ ഒക്കെ കഴിഞ്ഞു പോയത് ഇപ്പോൾ രണ്ടാഴ്ച കഴിയും വരാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച വരും വ്യാഴാഴ്ച മാസം ലീവ് ഉണ്ടാവും രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട്
ആ ആ
അങ്ങനെയാണ്
വരുന്നുണ്ടാവും
മറ്റവർ ഉണ്ടാവും ചെറിയവരെ
ആ ആ
എന്നാ പിന്നെ ഓരോ ഫ്രീ ആവുന്നു
ഇപ്പോൾ ഫോണിന് എല്ലാ മ ക്കളും
സ്കൂൾ വിട്ടു വന്നാൽ ഫോണ്
അതന്നെ ആ അതെ സ്കൂൾ ഇല്ലാഞ്ഞാല് എടങ്ങേറാണ്
അതാണ് ഓൾക്ക് ഒരടങ്ങിക്കാൻ വാണം അല്ലിങ്കിൽ എന്തെങ്കിലും ഒക്കെ
ആ അല്ലെങ്കി ഇങ്ങനെ എന്തേലും തിന്നണം ചോറും കഞ്ഞിയൊന്നും വേണ്ട വെറെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വേണം അതന്നെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയും പോ പോമ്പും പറയും എന്തെങ്കിലും ഇണ്ടാക്കി വെക്കാനൊരു മട് ടിയാണ് ഇണ്ടാ ക്കാനെക്കെ ഇപ്പോ ഇവിടെ ഇങ്ങനെ പൊരിയും കടിയൊക്കെ ഇണ്ടാക്കാൻ മടിയാ ചെലേപ്പ പ്പ ഒക്കെ ഒണ്ടാക്കും
ആ ഓൾക്ക് പിന്നെ അങ്ങത്തെ ആ അതാണെ ഓൾക്ക് അങ്ങ എന്തെങ്കിലും വേണ്ടിവരും അല്ലാതൊന്നും ഇപ്പം അതൊക്കെ നമ്മക്ക് ചോറൊക്ക്കെ കയിക്കും സ്കുള് വിട്ട് വരുമ്പം ഇപ്പത്തെ മക്കളൊന്നും കയിക്കൂലല്ലോ.
സ്കൂ വിട്ട് വന്ന് ചോറെയ്നു
ആ അതാണ് ആ അത് ചോറ് എന്താ വെച്ചാല് കറി എന്തെങ്കിലുക്കെ ണ്ടാവുള്ള് അത് കൂട്ടി കയ്ക്കും പ്പ ഡയ പ്പ ചോ
ഇപ്പം സാദാ ചോറ് തീരെ വേണ്ട ആ സാദാ ചോറാണ് വെയ് യ്ക്കും.
ആ ആ ഓലിക്ക് എന്തെങ്കിലും ഒക്കെ സ്നാക്സ് എന്തെങ്കിലും വേണ്
ആ എന്തെങ്കിലും ഇങ്ങനെ വേണങ്കി ഇണ്ടാ
കൊറച്ചാണേലും ഒരു പണിയാണല്ലോ.
അതൊരു പണിയന്നെ ആണ്.
വൈകുന്നേരം ആയാല് നമ്മള് ഒരു ഒഴിവ് ഒണ്ടാകൂല്ല ഫ്രീ ആ അപ്പോത്തോല് വരാനായില്ലേ ചെലപ്പോ ഒക്കെ ഇങ്ങനെ ആവിയിലോ അങ്ങനൊക്കെ കൊടു ക്കും. അവില് കൊയ്ച്ചാണ്ട് തേങ്ങ ഫ്രൂട്ട്സ് ഒക്കെ ഇണ്ടങ്കി കൊടുക്കും. മയ ആയോണ്ട് ജൂസ് ഒന്നും വാണ്ട് ചായന്നെ മതി ഉം ഉം അധ്യാവൊക്കെ എന്തേലും ജ്യൂസ് കൊട് ങ്ങനെ ജൂസട്ച്ച് വെക്കാണെ അത് വന്ന് കുഴങ്ങി വരുമ്പോ അപ്പോണ്ട് കുടിച്ച പിന്നെ എല്ലാ മാണ്ടെ ആ ആ ഇപ്പോ പിന്നെ മഴ ആയോണ്ട് ചായന്നെ വാങ്ങു ഉം
എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാം
ആയിക്കോട്ടെ
ശരി